ഏഹ് ആഹ് കേൾക്കാന്ണ്ട്
എന്താ വിശേഷം?
നല്ല വിശേഷം
എന്താ ചെയ്യ്ണ ഞാനിങ്ങനെ വെർതെ ഇങ്ങനെ നടക്ക ഭക്ഷണം കഴിച്ചിട്ടോള്ളു അപ്പ ദഹിക്കാൻ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാ രണ്ടടി നട ക്കും അപ്പ അങ്ങനെ നടന്നു കൊണ്ടിരിക്കെ ഇന്ന് ബീഫ് വെച്ച് ഞങ്ങളൊരു മന്തി ഇണ്ടാക്കി
ആഹ് ബീഫ് വെച്ചിട്ടൊക്കെ മന്തി ഇണ്ടാക്കോ ഇങ്ങള്?
മന്തി അടി പോളിയല്ലേ ഞങ്ങള് കൂറനെ വരെ വെച്ച് മന്തി ഇണ്ടാക്കിട്ടുണ്ട് ഞാൻ വെർതെ പറഞ്ഞതാ തമാശ തമാശ അതെ അതെ അതെ എന്താണ് പിന്നെ താങ്കളെന്താ അടിപൊളി ആയിരുന്നു
ക്കെ മന്തി
ആഹ് അടി പോളിയായി എന്റെ കോർച്ച് ഫ്രൺസൊക്കെ കൂടിട്ട് ഇണ്ടാക്കിയതാ എന്റെ കോർച്ച് കൂട്ടുകാർ എന്റെ കോർച്ച് സുഹൃത്തുക്കൾ എന്നൊക്കെ പറയാം അവരെല്ലാരും കൂടി ഞമ്മള്ന്ന് ഒരു മന്തി ഇണ്ടാക്കാൻ നിന്ന് ആഹ് മന്തില് എന്താ സ് സംഭവിച്ചയിഞ്ഞാല് അവര്ണ്ടാക്കി കാരണ്ള്ളോരു കോറവുകളും ബെ ഇതൊക്കെ ഇണ്ട് ഞാനയ്ല്
താങ്കൾ അതിനിടയിൽ എവിടെ പോയിയായിരുന്നു താങ്കൾ മന്തി ഇണ്ടാക്കൻ കൂടാതെ എല്ലാരും കൂടി മന്തി ഉണ്ടക്കാൻ പോയാൽ നമ്മൾ ഇൻവോൾ ഇൻവോളു ആവല്ലേ വേണ്ടത്
അതെന്താച്ചാൽ ഇനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്ന അത്ര അത്രയ്ക്കും കുറച്ച് അത് എന്തെന്നാ പറയാ പേഴ്സണലാണത് മനസ്സിലായോ
ആഹ് ആഹ് അതെ അതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണന്നേ ഇല്ല ആഹ്
അങ്ങനത്തെ കാര്യങ്ങൾ വന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയി അപ്പം എനിക്ക് എന്റെ ഇക്ക അപ്പൊ അവര് അപ്പ അവരു എന്നെ ഒരു അരമണിക്കൂറോളം അവർ എന്നെ വെയിറ്റ് ചെയ്തു സ അ സ അവരെന്നെ ഏഹ് എന്താ പറയാ കാത്തിരുന്നു പക്ഷേ,
അങ്ങനെ കാത്തിരിക്കുന്നൊക്കെ സുഹൃത്തുക്കളാണോ താങ്കൾക്കു മന്തി ഉണ്ടാകുമ്പോ കാത്തിരിക്കാറുള്ളത്
അവരു അങ്ങനെ സ്നേഹം കൊണ്ടുള്ള സുഹൃത്തുക്കളൊന്നുമല്ല പക്ഷേ
ആഹ് ആഹ് അതേ സ്നേഹം ഇപ്പൊ സ്നേഹം ഇല്ലാത്ത സുഹൃത്തുക്കളാണെന്നാണോ താങ്കൾ പറയുന്നത്
അറിയില്ല അവക്കറിയില്ല സംഭവം എന്താ ഇങ്ങനെയാ ഉണ്ടാ എന്താ ചെയ്യണ്ടത്ന്നു അറ
ആഹ് അപ്പൊ താങ്കൾ വല്യയൊരു പാചകകാരിയാണോ
ആഹ് ചെറുതായിട്ടൊക്കെ ഞാൻ എന്നെങ്ങനെ പൊക്കി പറയല്ല അങ്ങനെ ആഹ് ആഹ് ആഹ് ഉം അപ്പൊ ഞാൻ അപ്പൊ എന്നെ അവര് കൊറേ നേരം വെയിറ്റ് ചെയ്തിരി- ക്കായിരുന്നു പിന്നെ എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് കോള് ആയത് കാരണം ഞൻ പറഞ്ഞ പോലെ യൂട്യൂബിൽ നോക്കിയെങ്ങാനും ചെയ്യു മക്കളെ യൂട്യൂബിൽ അപ്പൊ അവര് പറഞ്ഞു അവരാദ്യം പറഞ്ഞു എന്നോട് ഏ ഐ പറ്റില്ല യൂട്യൂബിൽ നോക്കിയിട്ടൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല ആഹ് ആഹ് അതെ അതെ അതെ അതെ
ആഹ് എന്നിട്ട് മന്തി കഴിച്ചോ താൻ
ആഹ് ഞാൻ മന്തി കഴിച്ചു കഴിക്കലല്ലാതെ അപ്പൊ നിവർത്തിയില്ല കളയാൻ കൊണ്ടേ പറ്റില്ലല്ലോ അത്രയും മന്തിയോ കെ കുഴപ്പില്ല ഞാൻ ഇല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇല്ലാത്തതിന്റെ ഒരു കുറവുകൾ അവര് പിന്നെ അങ്ങനെ അവർക്കങ്ങനെ ഉണ്ടാക്കാൻ അറിയുന്ന കുട്ടികളൊന്നുമല്ല അവര് ഈ വീട്ടില് സ്വന്തം
വീട്ടില് പാചകം ചെയ്യാത്ത കുട്ടികളാവൂലേ ഇവിടെ വന്നിട്ട്
ആഹ് ഒക്കെ ആഹ് ഒക്കെ ഈ അമ്മ ഉണ്ടാക്കി തരണം കഴി ക്കാ-അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളാ അല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാനോ
ക്കെ
ഞാൻ എന്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കല് എന്റെ ഏഹ് വീട്ടിൽ എന്റെ കാരണം എ എന്റെ വീട്ടിൽ ഞാൻ എത്തിക്കഴിഞ്ഞാ പിന്നെ അവിടെ അവി ഒക്കെ ഇണ്ടാക്കാനൊക്കെ അറിയാ അതാ ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്നത് കേക്കു സുഹൃത്തെ ഞാന് ഞാന് വീ ട്ടില് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്റെ ഉമ്മാക്കൊക്കെ ഇണ്ടാക്കാൻ അറിയാം പക്ഷേ ഞാനില്ലെങ്കിലും ഞാൻ ഉണ്ടെങ്കില് അവർക്ക് മറ്റുള്ളവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ അവർക്ക് ഇഷ്ടമല്ല
ഓഹ് അങ്ങനെ അ കഴിക്കാ ഇഷ്ടമല്ലാന്നോ അവന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആരും കഴിക്കാൻ ഇഷ്ടമല്ലാത്രേ
എന്നു വെച്ചു കഴിഞ്ഞാ അവരുടെ ടേസ്റ്റ് ഇല്ലാന്ന് ഞാൻ ഉള്ളപ്പോ അത്രയും് രുചിയുള്ള ഭക്ഷണം ഉള്ളപ്പോ പിന്നെ എന്തിനെയാണ് ഇവര് ഇണ്ടാക്കണതെന്നാണ് അവരു എന്നോട് ചോദിക്കുന്നത് ഞാൻ പിന്നെ ഇങ്ങനത്തെ വർത്താനത്തിലേക്കു അങ്ങടു ഞാൻ അങ്ങടു വീഴും പിന്നെ പാവല്ല്യെ ഞാനിപ്പോ ചിലപ്പോ വലിയ പ പണികളൊക്കെ ഇക്ക് ഇണ്ടാവും വെ ഞാനിപ്പോ എന്താ അവർ അത്രയും ആഗ്രഹിച്ച് പറയുമ്പോ പിന്നെ
അതെ അതെ അതെ അത് മോശമാണ് ഞാൻ ചെയ്യാം.
വ് പാചകം ചെയ്യാറുണ്ടോ?
അതെ അതെ ഞാൻ വീട്ടില് ഞാൻ പാചകൊക്കെ നന്നായിട്ട് ചെയ്യലിണ്ട്.
ആഹ് ഇപ്പ വീട്ടില് ഇല്ലാ ഇപ്പൊ പുറത്താണോ?
അതെ പൊറത്തു ഞാൻ പഠിക്കാൻ വന്നതാണ് അപ്പൊ പിന്നെ ജോലിക്കല്ല ജോലിക്കല്ല പഠിക്കാവന്നതന്നെ അപ്പ ഇവടെങ്ങനെ അധിക ങ്ങനേ ലാവിശായിട്ട്ള്ളെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കലില്ല ലഘുവായ ഭക്ഷണങ്ങൾ മാത്രേ ഇണ്ടാക്കലുള്ളു പിന്നെ എപ്പളെങ്കിലും ഇങ്ങനെ എല്ലാരും കൂടുമ്പോളൊക്കെങ്ങെനെ നല്ല അടിപൊളി ഭക്ഷണങ്ങളെ എല്ലാരും അങ്ങനെ ഇണ്ടാക്കി കൊടുക്കലൊക്കിണ്ട് അപ്പൊ പിന്നെ അവരികൊക്കെ നല്ല ഇഷ്ടാണ് ഞാൻ ഇണ്ടാക്കി കൊടുക്കണത്.
ഇന്നിപ്പോ എന്താ കഴിച്ചത് ലഘുവായ ഭക്ഷണമാണോ അതോ?
അല്ല ഇന്ന് കൊറച്ച് ലാവിഷായിര്ന്നു ഞങ്ങള് ഞങ്ങള് പൊറത്ത്പോയിട്ട് ഞങ്ങള് കെ എഫ് സീന്ന് ചിക്കനൊക്കേണ് കഴിച്ചത്.
ആഹ് അത് കൊറച്ചപ്പന്ന് കൊറച്ച് ചെലവാക്കില്ലേ? അതാ കെ എഫ് സീന്റെ അടുത്താണോ വീടിന്റെ അടുത്താണോ?
കെ എഫ് സി ഞങ്ങളിവടെ തൊട്ടടുത്താ.
തൊട്ടടുത്തന്ന് പറയുമ്പോ നടക്കാള ദൂരമാണോ അതൊ സൈക്കിളിൽ പോകാനാണോബൈ
നടക്ക നടക്കാനുള്ള ദൂരെയള്ളൂ ഉണ്ടായിരുന്നത് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ കെ എഫ് സി പൊവൻ. അപ്പൊ പിന്നെന്താ ഞങ്ങള് ഞങ്ങള് അറി ചെല എല്ലാ ആ്ചയി കൂടുമ്പോളും ഞങ്ങള ഒരു കെഫ സിക്ക് പോലും ഞങ്ങക്ക് മെസ്റ്റണ് നിർബ
അപ്പൊ ഈ ആഴ്ചൽ ഒരിക്കൽ ണ്ട് കെഫ് സി പറയുമ്പം എല്ലാ ആഴ്ചയിലും കെ എഫ് സി മാത്രം അപ്പ നിങ്ങള് പോവാറുള്ളൂ അല്ലാതെ നിങ്ങ
അല്ല എല്ലാഴ്ച്ചേലു ഒരു കെ എഫ് സി പോവും എന്നിട്ട് അവിടെ പോയിട്ട് ഞങ്ങള് വേറെ വേറെ ഭക്ഷണങ്ങള് കഴിക്കും കെ എഫ് സീന്ന് കൊറേ വെറൈറ്റികളുണ്ടാവല്ലൊ?
തിന്നാലിപ്പൊ പ്രത്യേകിച്ച് എന്താവെല്ല ബ്രോസ്റ്റും ചിക്കനും ഒക്കെ തന്നെല്ലെ
അതെയതെ ചിക്കൻ ചിക്കൻ ഞങ്ങക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങക്ക് ചിക്കൻ അങ്ങനത്തെ മസ്റ്റാ.
പക്ഷെ അത് ഫുൾ ഫ്രൈഡ് ചിക്കൻ ആഴ്ചയിലൊരിക്ക ഫ്രൈഡ്ചിക്കൻ. മാത്രം നിങ്ങക്ക് പിസ്ത കഴിക്കാനോ അല്ലെങ്കില് മ
ഇല്ലില്ലില്ല ഇങ്ങനെ ചിലപ്പൊ തോന്നാണെന്നുണ്ടെങ്കി മാത്രം മാറ്റി പിടിക്കും ഇല്ലാന്നിണ്ടെങ്കി ഇതന്നെ കഴിക്കുള്ളൂ. പക്ഷെ മറ്റേത് തോന്നണ ചാൻസ് ബിരിയാണി ഞങ്ങള് വീട്ടിലിണ്ടാക്കലാണ് ബിരിയാണി ഞങ്ങള് പൊറത്തനധികം കഴിക്കലില്ല. കാരണം വീട്ടില് ഞാൻ ഇണ്ടാക്ക്ണ ബിരേണിന്നെ എല്ലാർക്കും ഇഷ്ടം അതാണ് മെയിനായിട്ട് കഴിക്കല്.
അല്ലെ പക്ഷെ എന്റെത്രയ്ക്ക് എനിക്കറിയില്ല എന്റെ ഈ ലോകത്ത് ഇന്നെ വരെ എന്റെ പോലെയുള്ളൊരു. മനുഷ്യനേ ഞാൻ കണ്ടിട്ടേ ഇല്ല മനസ്സിലായോ? ഞാനങ്ങനെ പൊക്കി പറയല്ലാട്ടോ ഞാനങ്ങനൊരു പൊക്കി പറയുന്ന പേഴ്സ് ഒരു പ് ഒരു സ്വഭാവം രീതി എനിക്കില്ല. എന്നോട് എല്ലാരും പറയാറുണ്ട് അത് നീഅങ്ങനെ പൊക്കി പറയാത്തൊരു സ്വഭാവമാമാണ് അതായിരുന്നു ഞാനങ്ങനെ അത്ര ഒറ പൈ ആഹ് അതെ അതെ. പിന്നെ എന്താ നിങ്ങള് ബാ അപ്പൊ ഭക്ഷണം കെ എഫ് സി ക മാത്രമേ കഴിച്ചുള്ളൂ അതോ അത് കഴിഞ്ഞിട്ട് നിങ്ങള് പിന്നെന്തെങ്കിലും കുടിക്കുകയോ അങ്ങനെ എന്തെ ആഹ് ഓക്കെ ഓക്കെ. അഹ് അപ്പ ഓക്കെ അപ്പൊ നിങ്ങളെത്ര ഫ്രണ്ട്സൊക്കെ കൂടിയ എത്ര ആൾക്കാരുണ്ടാവും അപ്പം. ചില്ലായൊര് ഭയങ്കര വൈബാരിക്കും ഇന്റാ കാലഘട്ടൊക്കെ കഴിഞ്ഞു ശരിക്കതൊക്കെ എനിക്കതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിസ് ചെയ്യണുന്നുണ്ട് അപ്പൊ ഞാൻ വർക്ക് ചെയ്യണോട്ത്താണ്. ആഹ് എന്റെ വർ വർക്കിയണടത്ത് ഞാനിപ്പം ഫ്രണ്ട്സായിട്ടൊക്കെ തന്നെ നിക്കണത് പക്ഷെ ആഹ് ഫ്രണ്ട്സൊന്നും കൊള്ളില്ല. ഏഹ് എനിക്ക് അവരൊക്കേന്ന് പറഞ്ഞഴിഞാലൊരു
ആഹ്
ക്ക് നമക്ക് ഞം പറഞ്ഞില്ലെ എല്ലാ രും എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എല്ലാരും വ്യത്യസ്തരായിരിക്കില്ലേ ആഹ് ആഹ് പക്ഷെ അവരൊക്കെ കൂടെ ഒരു സിംഗു സ അവരൊക്കെ ഒരു ബന്ധം ഇവിടെന്നുംപറഞ്ഞയിഞ്ഞാ ബന്ധം ക്ക് ഒരു ബന്ധം പുലർത്തിക്കൊണ്ടുപോകാൻ ഇവര്ക്കാര് ക്കൊറിയില്ല
ആര്ക്കു ആഹ് അവര്ക്കു ഇഷ്ടിണ്ടാവില്ലല്ലോ ചെൽപ്പത്
ആഹ് അത് അവര്ക്ക് എന്താ സംഭവം വെച്ച് കഴിഞ്ഞഴിഞ്ഞാല് അവർക്ക് ഈ ബന്ധം ബന്ധത്തിന്റെ വില അറിയില്ല.
അശ്ശോ അപ്പൊ നിങ്ങക്ക്ന്നാ പ അവരെ പറഞ്ഞ് മനസ്സിലാക്കാരുന്നില്ലേ ബന്ധത് ബന്ധത്തിന്റെ വിലങ്ങളൊക്കെ?
അതായത് ഇവരൊക്കെ ഇ കുട്ടികളാണെ ഇവര് അവര് അതെന്താ സംഭവം വെച്ചാ അവര് പഠിക്ക്യാണ് ഉം ഞാൻ ജോലി ചെയ്യാണ്. മൻസ്സിലായോ? അവിടെ നിക്കുന്ന കുട്ടിയോട് നീങ്ങി നിക്കാൻ പറയു അവിടെ നിക്കുന്ന കു- കുട്ടിയോട് നീങ്ങി നിക്കാൻ പറയ് ശബ്ദം പൊ വല്ലാതെ അങ്ങട്ടെന്നെ
ആഹ് അവ്ടെ നിക്ക്ണ കുട്ടിയൊന്നു കൊറ്ച്ച് നീങ്ങി നിന്ന ശബ്ദം വല്ലാതെ
അഹ് അങ്ങനെ പിന്നെ എന്താണ് അല്ല ഞാനൊര് കാര്യം അപ്പ ഞം പിന്നെ അപ്പൊ എന്താ സംഭവം വെച്ചാല് എന്റെ കൂടെ നിക്ക്ണോലൊക്കെ പഠിക്ക്കയാണ് മൻസ്സിലായോ?
ആഹ് ആഹ് ആഹ് ആഹ്.
അപ്പൊ ഞാനാണെങ്കില് പഠിക്ക്യല്ല ഞന് ജോലി ചെയ്യാ അപ്പൊ എൻക്കിവരുടെ സ്വഭാവ ളൊന്നും എനിക്കങ്ങനെ എന്താ പറയ എൻ പിന്നെ പഠിക് പ്പ ശരിക് ശരിക്കും പറഞ്ഞാ പക്ഷെ അവരെന്റെ ഏജാണ് ട്ടോ അതാണ് വല്യ
അയ്ശെരി അപ്പൊങ്ങനെ തങ്കളെങ്ങനെ പെട്ടന്ന് പെട്ടെന്ന് ജോലിട്ടിയത് എന്ത് ജോലി അപ്പൊ ചെയ്യ
അത് ഞ എനിക്ക് അത് അത് നിങ്ങക്ക് തെറ്റി എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടിയതല്ല എനിക്ക് എന്റെ കറക്റ്റ് സമയത് തന്ന്യാണ്. അവര് കളിച്ച് നടന്നിട്ട് ലാഗായി അവര്
ആഹ് അങ്ങനെ ആഹ് അതെ അതെ അപ്പം പഠിക്കാത്ത കുട്ടികളാണല്ലേ താങ്കളുടെ ഒപ്പം ഉള്ളത്? താങ്കള് നല്ല പഠിക്കുന്ന കുട്ടി ആണെന്നാണോ പറഞ്ഞു വരുന്നത്?
ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് ആഹ് ഞാൻ കറക്റ്റ് എല്ലാ സെറ്റപ്പാ
ഉം സ്കൂളിലൊക്കെ എന്നും ഫസ്റ്റ് ആവൂല്ലേ പഠിച്ചു പഠിച്ചു പഠിച്ചു പഠിച്ചിട്ട്? ന്നിട്ടിപ്പോ പഠിച്ചിട്ട് നല്ല ജോലിയിലാണോ തെറ്റിണത്?
അതെ അതെ എനിക്കിപ്പൊ മാ വർഷാവർഷം എനിക്കങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ ഉം ഈ സപ് ഈ വരുമാനമൊക്കെ പൊർത്ത് വിട് വിടുന്നത് അങ്ങനെ
വെരുമ ആഹ് അതെ അതെ വെരുമാനം പുറത്തു വിടുന്നത് ശരിയല്ല കാര്ണം അക്കൗണ്ടില്ക്ക് നമ്മുടെ ബാലൻസ് പൊർത്ത് കാണിക്കരുതല്ലോ?
ആഹ് ഞാനെന്താ സംഭവം വെച്ച് കഴിഞ് കഴിഞ്ഞാല് ഇവരൊക്കെ പറഞ്ഞ എന്റെ ഈ എന്റെ ഓരേ സമപ്രായക്കാരാണ്. പക്ഷെ അവര്ക്ക് പഠിക്ക്യാണ് പിന്നെ അവർക്കൊരു ഏഹ് ഏഹ് ഒരു കൊറവുണ്ട് അവര്ക്ക്.
അവര്ക്കൊരു കൊറവുണ്ടെന്നോ അപ്പൊ ഒപ്പം കാണുന്ന കുട്ടികള്ടെ കൊറവുകൾ നികത്തി അവരെ മുന്നോട്ട് നയി ക്കാൻ താങ്കൾ ശ്രമിച്ചിട്ടില്ലേ?
അതാ കൊറവല്ല അവര്ക്ക് ശരിക്കുമ്പ നമ്മള് ചെല പറഞ്ഞാ മനസ്സിലാവാ അങ്ങനെന്നുല്ല ഒര് ഇപ്പൊ ഇന്നന്നെ ഇപ്പൊ ഞാൻ മന്തി ഞാനില്ല എനിക്ക് കൊറ്ച്ച് തെ ഇതാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് അറിയ പക്ഷെ അവർക്ക് എന്താണ്? ഞങ്ങൾക്ക് അങ്ങൻ അവർക്ക് അറിയില്ലല്ലൊ എങ്ങനെണ്ടാക്ക അതൊന്നും അപ്പ അവർക്ക് അപ്പ പെട്ടെന്ന് ആദി കേറി അങ്ങനെ അവർക്ക് അങ്ങനെ പെട്ടെന്ന് അവരൊരൂ കൊറ്ച്ച് ബാക്കിക്കാണ് എല്ലാ കാര്യത്തിനും അതാണ്
ആഹ് എല്ലാ കാര്യത്തിനും ആഹ് അങ്ങനെ മുന്നിൽക്കിങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെ മുന്നിക്കെന്നെ ഇട് ത്ത്ചാടി ചെയ്യുന്ന അതായത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനൊരു സ്വഭാവകാരാവില്ലാലെ?
അതൊക്കെ തന്നേണ് പക്ഷെ അവര്ക്ക് അതൊന്നു അറിയില്ല.
അവർക്കൊന്നും അറിയിണ്ടാവില്ല അല്ലേ ചെറിയ കുട്ടികളല്ലെ പിന്നെപ്പ അവർക്ക്ങ്ങനെ പഠിച്ച്‌ വര്ണെ വീട്ട്ന്നൊക്ക ഇങ്ങന ഇണ്ടാക്കി കൊടു ത്ത്ട്ടുള്ള ശീലാവും അപ്പൊ പിന്നെ അവര്ക്ക് ഇങ്ങന പഠിക്കാള്ള നേരൊന്നും കിട്ടി ആഹ് അതാണ് അവര്ടെ വീട്ടുകാര് ചെൽപ്പൊ അവരെ അങ്ങനെയാവും വളർത്തീട്ട്ണ്ടാവ വീട്ട്ന്ന് ഇങ്ങനെ അവരെ അമ്മമാരെല്ലാതും ഇങ്ങനെണ്ടാക്കി കൊടുത്തിട്ടിണ്ടാവും ഓര്ക്കൊന്നും ഇണ്ടാക്കി കൊടുത്തിട്ട്ണ്ടാവില്ല.
ഞാനൊക്ക അങ്ങൻ തന്ന്യാണ് എന്റെ വീ ട്ടിലും അങ്ങനൊക്ക തന്ന്യായിരുന്നു പക്ഷെ എന്റെ വീട്ടിലും എന്നെ ഭയങ്കര കൊഞ്ചിച്ചിട്ടൊക്ക തന്ന്യാണ് വളർത്തി പിന്നെ ഞാൻ പിന്നെ ഏഹ്
ണ്ടായിന്ന് തോന്ന്ൺണ്ട് താങ്കൾ വീട്ടിലാഗള്ളൊരു കുട്ട്യാണോ
അല്ല ഞാന് പത്ത് കുട്ട്യാള്ണ്ട് അയിൽ നാലാമത്തെ കുട്ട്യാണ് ഞാന്
ഓഹ് പത്തു കുട്ട്യാള്ല്ലെ ഓഹ് ഉമ്മ കൊറെ കഷ്ട്ടപ്പെട്ട്ണ്ടാവോലൊ താ ഇങ്ങളെക്കെ വർത്താൻ വേണ്ടീട്ട്
താങ്കൾ കല്യാണം കഴ്ച്ചതാണൊ
ഇല്ലല്ല കല്യാണം കയിച്ചിട്ടില്ല അൺമാരീഡാണുട്ടോ ആഹ് താങ്കൾ കല്യാൺ താങ്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ
എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വയം പ്രാപ്തനായി
ഉം ഒരു സ്വയം പ്രാപ്തനായി ജോലിയൊക്ക കിട്ട്യല്ലൊ ഇഞിപ്പൊരു കല്യാണക്കൊന്ന് നോക്കണം തോന്ന്ണ് ണ്ടോ കമ്മിറ്റഡാണൊ താങ്കൾ ഏതേലും
ഞാൻ അതൊന്ന് എനിക്ക് ഏഹ് പൊറ് പൊറമേ പറയാൻ താല്പര്യ ഇല്ല സോറി ക്ഷമിക്കണം
കൊഴപ്പല്ല കൊഴപ്പല്ല അല്ല കല്യാണം കഴിക്കാൻ പ്ലാനുണ്ടൊ ഇനി ഭാവിയില്
അതെന്താ വെച്ച ഞാൻ പറയട്ടെ എനിക്ക് ഉം ഇപ്പൊ ജോലിണ്ട് ശരിയെന്നേണ് പക്ഷെ എന്റെ അത്യാവശ്യം എനിക്ക് ശമ്പളവും ഉണ്ട് ശരിയെന്നേണ് പക്ഷെ ഈ ശമ്പളമൊക്കെ എൻക്ക് എൻക് കൂ
ആഹ് ഇന്ന ശരീട്ടൊ ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടൊ ഇന്നാ
ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്കളല്ലെ എനിക്ക് വിളിച്ചത് എന്നാലായിക്കോ
അതെ ഞാനാ വിളിച്ചത്
ഒക്കെ